കേക്ക് ന്നുണ്ടോ
കേൾക്കണ്ട് ആഹ് കേൾക്ണ്ട്
എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം സുഖമാണ്
ആ അതെ യൊ ചായ കുടിച്ചോ
ചായുട്ച്ചീല്ല മക്കള് വന്നില്ല മക്കള് വന്നിട്ടാണം ചായുടിക്കാന്
അതെ മക്കള് സ്കൂള് പോയതായിരിക്കുംല്ലേ
ആഹ് ഒക്കെ പോയിണ് ഇപ്പ വ രാനാവണേള്ളൂ
ഏ അവര് ക്ക് വന്നാൽ അവർക്ക് ചായാണോ വേണ്ടിയത്
ആഹ് ഓല് ചായെ കുടിക്കല് എന്തേ പലഹാരം ഉണ്ടാക്കണം അല്ലെങ്കില്
ആ നിങ്ങളവിടെ ഉണ്ടാ ല് വാങ്ങലാണോ അല്ലെ ഉണ്ടാക്കലോ
ഏർ ചെലപ്പം വാങ്ങൂ ചിലപ്പം ഉണ്ടാക്കും
അതെ നിങ്ങളങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുണ്ടോ
എങ്ങനെ
സ്പെഷ്യൽ ഒക്കെ ഇണ്ടാക്കാറുണ്ടോ
സ്പെഷ്യല് ആഹ് ഇടക്കൊക്കെ ഇണ്ടാക്കൂ
അതെ
ട്ടണ്ട് അപ്പൊ കോഴി ഉള്ളേനെ കൊണ്ടേ അങ്ങനെ മുട്ടനോട് എന്തേലേക്കെണ്ടാവും മുട്ടിം പഴും
അതെ ഞങ്ങള് കോയിനെ വളർ ത്താറുണ്ടോ
ആഹ് വിട്ടിട്ടുണ്ട്
അതെ നിളെ ഇട്ട നിങ്ങൾന്നെ എടുക്കത്ായിരിക്കൂില്ലേ പറത്തും കൊടുക്കറുണ്ടോ
അല്ല പരുത്ത് വെക്കും നമ്മള് എടുക്കും ഉ പുൊറത്തേക്ക് കൊടുക്കും ഒക്കെ ചെയ്യട്ടെ
അതോടെ പുറത്തതൊന്നന്ന് വാങ്ങേണ്ടി വരൂല അല്ലേ ആ അതാ നല്ല നല്ലത് വീട്ട വട്ടിലുണ്ടാവുമ്പോ ആ മുട്ട ആായിരിക്കല്ലോ നല്ലത് നമ്മളങ്ങനെ തീറ്റി കൊടുക്കുന്നുണ്ട്
പുൊറത്തന്ന് വാങ്ങൽ ചോദിക്കാ വാങ്ങല്ല മക്കള ഇഷ്ടത്തിന് മക്കള ഓരോന്നും ഉണ്ടാക്കണെങ്കില് നമ്മളെ വീട്ടിൽ തന്നെ വേണല്ലോ
അതെ അതെ കടെന്ന് വാങ്ങന്നാണെങ്കി നല്ല മുട്ടക്കൊക്കെ നല്ല പൈസ അങ്ങനെ കൂടുന്നുണ്ടല്ലോ?
ആ പോടു പുറത്ത് ന്ന് ആയാലും നല്ല വിലയുണ്ട്. പിന്നെ ഇപ്പം പുറത്തത് അത്ര അല്ല ആ നമ്മടെ വീട്ടുണ്ടാക്കണ അത്ര ഗുണം അല്ലല്ലോ?
ഇല്ല ഇല്ല അപ്പൊ നമ്മളാണ് നമ്മള് തന്നെ ഭക്ഷണം കൊടുത്ത് നമ്മൾ തന്നെ വളർത്തിയെടുക്കുന്ന കോഴിക്കളാണല്ലോ വീട്ടി തിലുണ്ടാവുമ്പോ
എന്നെ കൊണ്ട് ആ പിന്നെ പുറത്തു ഞമ്മള് കൊടുക്കണണ്ട്. കുറെേ ആൾക്കാര് വന്ന് ചോദിക്കണ്ട്. അപ്പൊ പിന്നെ കാലാവസ്ഥ ഇന്ന് വെയിലാണ്. മഴയൊന്നു ഇല്ല.
ആ ആ എവിടെയും മഴ കുറവാണ്. പൊതുവേ എല്ലാ മാസ പ്പോ നല്ല ഈ ജൂണൊക്കെ ആകുമ്പോ മഴ നിക്കാറില്ലല്ലോ ഇങ്ങനെ പെയ്തോണ്ടേ നിക്കലില്ലേ അത് വെച്ച് നോക്കുമ്പോ ഇവിടെ ഒക്കെ കുറവാണ് മഴ.
ഇന്നലെ കുറച്ചെന്നു പെയ്തു. ഇന്നിപ്പോ വെയിലാണ്.
അതെ രണ്ടു ദിവസം വെയിലാണ് രണ്ടു ദിവസം മഴ അങ്ങനെയൊക്കെ എന്നാലും മഴ ഇങ്ങനെ പൂർണ്ണമായിട്ട് ഫുള്ള് മഴ
നല്ല മഴ ഇല്ല ഈ പ്രാവശ്യം. മയ അങ്ങട് വന്നില്ല.
ഇല്ല ഇല്ല അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. മഴ പെയ്താലും തണുപ്പ് കിട്ടുന്നില്ല. ആ മഴ പെയ്താലും അത് തണുപ്പില്ല.
പകല് നല്ലചൂടുണ്ടതാണ്. നല്ല വെയില് അറ്ച്ചയല്ലേ?
നിങ്ങൾടെ പണിയൊക്കെ കഴിഞ്ഞോ?
ഓഹ് പണി ഫുഡൊക്കെ ഉച്ചക്ക് തന്നെ ഉണ്ടാക്കൂം രാത്രിയേക്കുള്ളതൊക്കെ
ആഹ്
രാത്രി നമ്മള്
നമ്മളിവിടെ രാത്രി അങ്ങനെ പണിയെടുക്കലില്ല ഉച്ചക്ക് ഇണ്ടാക്കുന്നന്നെ രാത്രി എടുക്കാറ്
എങ്ങനെ
നമ്മൾ ഇവിടെ അങ്ങനെ പണിയെടുക്കാറില്ല രാത്രിയേക്ക്
ആഹ് രാത് ഉച്ചക്ക് ഇണ്ടാക്കിയ പിന്നെ രാത്രി നമ്മ ക്കാനോതൊക്കെണ്ടാമ്പളേ
അതെ അതെ രാത്രി പിന്നെ നമുക്കൊരടുക്കളയിൽ കേറാൻ പൊതുവേ ഇവടെല്ലാർക്കും
ആഹ് പിന്നെ ഭക്ഷണം കഴിക്കാനാട്ട് കേറി ഒക്കെന്ന് റെഡിയാക്കി ഇങ്ങോട്ട് പോര്കാന്നല്ലാതെ
രാത്രി അടുക്കളയിൽ പണിയെടുത്താ അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയവും കൂടുതൽ ഓ ആഹ് ആഹ് സമയം ഓവർ ആയിപോവും രാത്രി ഭക്ഷണം ഏറ്റവും നല്ലത് നേരത്തെ കഴിക്കുന്നതാണല്ലോ
ആഹ് ആഹ് അതന്നെ
ഉം
അല്ല ഹസ്ബൻ്റ് ഇണ്ട് മ മക്കൾ മൂന്നാള് ഉണ്ട്.
അതല്ലേ നിങ്ങള് കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ വീട്ടില്?
കൃഷി വാഴയുണ്ട് പിന്നെ മഞ്ഞള് ഇഞ്ചി അങ്ങനത്തൊക്കെ ഇണ്ട്. നമ്മള് ഉം ചെടി അങ്ങനെയല്ല ഓ ഇഷ്ടാണ് പക്ഷേ എന്നെ കുഴി ച്ചിട്ടാ പോവും പക്ഷേ അങ്ങനെ. അങ്ങനാണ്ട് സ്ഥലയില്ല ഒരു നല്ല സ്ഥ സ്ഥല അല്ല.
ആഹ് ആഹ് നമ്മടെ ചെടിയുണ്ടാക്കുമ്പോ നല്ല. മണ്ണ് വേണല്ലോ. മണ്ണ് നല്ലതായി നിക്കണല്ലോ എന്നാലല്ലേ ചെടിയുണ്ടാവുള്ളൂ.
അപ്പൊ പിന്നെ അത്ര നന്നായി പെർഫെക്റ്റുള്ള സ്ഥലവുമല്ല. കൃഷി ഉണ്ടാക്കണമാതിരി അല്ല കൃഷി നമ്മള് അപ്പുറത്ത് . വേറെള്ളോലെ തൊടി അങ്ങനെ ണ്ടാക്കലാണ്
ആ ചെടിണ്ടാക്കുമ്പോ നമ്മളെ മിറ്റതെന്നെണ്ടാക്ക എന്നാണല്ലോ അതിന്റെ ഭംഗി
ഉം പിന്നെ അങ്ങനെ സ്ഥലല്ല മുറ്റം അങ്ങനെല്ല
അതെ നിങ്ങള് പ്ലാസ്റ്റികൊക്കെ ണ്ടാവുമ്പോ എന്ത ന്താ ചെയ്യാറ്
പ്ലാസ്റ്റികൊക്കെ നമ്മള് പിന്നെ വലിവ് കൊടുക്കും
ആ ആ പഞ്ചായത്ത്ന്ന് ആള് ഇത്ര വരുവല്ലോ എ ആ എല്ലാ മാസവും അവടെ വരോ
ഓ മാസതില് വരും ഓ ഒരു മാസ ആ പ്ല ക്കണെങ്കിൽ പിന്നെ ബാഗ് പിന്നെ ചെരുപ്പ് പിന്നെ ഡ്രസ്സ് ഓ
നമ്മള ഇവിടെക്കെ പ്ലാസ്റ്റിക് മാത്രേ എടുക്കുള്ളൂ എല്ലാ മാസവും ബാഗും ചെരുപ്പും അങ്ങനെയൊക്കെ എടുത്തിന്റെ വലിയൊരു ഉപകാരമായിരുന്നു
ഓരോ മാസത്തില് ഓരിങ്ങനെ പറയോ നമ്മള് ഗ്രൂപ്പില് വിടൂ
അതെയോ ഇവിടെ അങ്ങനെ പ്ലാസ്റ്റിക് മ ത്ര എടുക്കുള്ളൂ പ്ലാസ്റ്റിക് തന്നെ എടു ക്ക്ന്ന വലിയൊരു കാര്യാണ് നമ്മളിപ്പോ കണ്ടത്തിലൊക്കെ ഇട്ട് കത്തിക്കുമ്പോൾ അത് ശ്വസിക് ക്കുമ്പോ ഭയങ്കര രോഗങ്ങളൊക്കെ വരുന്നത് ഭയങ്കര കേടാണല്ലോ ഇപ്പോ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന തന്നെ വലിയൊരുപകാരമാണ് പക്ഷെ ഈ ബാഗൊക്കെ എടുക്കയാണെങ്കിൽ നല്ലതായി ഇവിടെ അങ്ങനെ എടുക്കാറില്ല പ്ലാസ്റ്റിക് തന്നെ കൊടുക്കുമ്പോ നമ്മൾ റ്റാക്കിറ്റ് ക്ലീൻ ചെയ്തിട്ട് വേണം പ്ലാസ്റ്റിക് എടുത്ത വെക്കണെങ്കില്
ആ എന്നാ ഇവിടെ അങ്ങനെന്നുല്ല
ആഹ് നമ്മള എല്ല പ്ലാസ്റ്റിക് അവര് പറയൂ പ്ലാസ്റ്റിക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കണം നമ്മൾ കവറിന്റെ ഉള്ളിൽ എന്തെ വേസ്റ്റ് റ്റൊക്കെ ഉണ്ടെങ്കിലും ഓല് അത് എടുക്കൂല ആ അങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ ബാഗും ചെപ്പൊക്കെ ഇവിടെ അല്ലാ എവിടെന്നോക്കും വരുന്ന ആൾ ക്കാരൊക്കെ വരുമ്പോ എടുക്കാറുള്ളത് ആ അല്ലാ പഞ്ചായത്തില്ല വരുമ്പോഴ കറല്ല അത് വലിയൊരു ഉപകാരമായിരി ക്കുല്ലേ
ആ ചെരുപ്പും ഒരു പ്രാവശ്യ ചെരുപ്പാണെങ്കിൽ ഒരു പ്രാവശ്യം ബാഗ് പിന്നെ
ആ അത ഇവിടെ അതൊന്നും എടുക്കാറില്ല ട്ടോ കുപ്പിച്ചില്ലോന്നും നമുക്ക് ഒന്നും ചെയ്യാനും
ആഹ് അതാണ് അപ്പ കവറലാക്കിയ ചോര് വരുമ്പോ അങ്ങടെ കൊടുക്കും അൻപോ കൊടുത്താൽ നമുക്ക് നഷ്
അ അവക്ക് കഷ്ടല്ലേ അവള വീട്ടിലുള്ള പ്ലാസ്റ്റിക് ആണല്ലോ പോയി കിട്ടുന്നത് ഇത് പ്ലാസ് ഉച്ചിക്കാണ് നമ്മള് കണ്ടത്തിലിട്ട അത് അലിഞ്ഞ് പോകൊന്നുല്ലല്ലോ കാലാകാലം അതേപോലെ അവിടെ കിടക്കുവല്ലേ ദോഷമാണല്ലോ അപ്പം നമ്മൾ അത് അങ്ങനെ കൊണ്ടണ നമക്ക് ഒരു അയിമ്പത് റുപ്പിക കൊടുത്താലും നമുക്ക് ലാഭ പരിസരം വൃത്തിയായി കിട്ടുന്നുണ്ടല്ലോ
ഉം എണ്ട് അത് വരുമ്പ അങ്ങനോട്ട് കൊടുക്ക
അതയാ
ഉ പിന്നെ വേറെന്താണ്
വൈകുന്നേ ചായക്കുള്ള കടിയൊക്കെ ആയോ
യ ഇല്ല ആ ഓല് വര വരാൻ നേരത്തെേ പഴുണ്ട് അതങ്ങട്ട് മുട്ട പഞ്ചസാരയോ അടിച്ചിട്ട് പഴ അല്ല അങ്ങട്ട് അടുപ്പ്
ആ പായം എങ്ങനെ ക ട്ട് ചെയ്തിട്ട് എങ്ങനെ ഫ്രൈ ഫാനിൽ ഒഴിച്ചിട്ട് മുട്ട വരുന്നതാണോ
ആഹ അതന്നെ പഴമൊന്നും കാട്ടൂല മുട്ടൽ മുട്ടി പഞ്ചസാരയും ഒടത്ത ആ മിക്സ് ചെയ്തിട്ട് പഴങ്ങ ആഹ അയാേ ഒരു പണിയില്ലല്ലോ
ആ നിങ്ങ എപ്പോഴും ഇങ്ങനെ കടി ഉണ്ടാക്കാറുണ്ടോ വൈകുന്നേരം
എല്ലാ ഇടക്കൊക്കെ ഉം
ക്ക് വന്നല്ത് ചായയും കടിയാണോ വേണ്ടിയത്
ആഹ തോറന്ന അങ്ങനെ ന്നൂല്ല ചെലപ്പം രാവിലത്തെ ഒന്നും അങ്ങനെ കഴിക്കൂല
അതെയാ
ഉം ബേക്കറി വേണം.
ഇറ്റ ആയിരിക്കില്ലേ പിന്നെ ചോറ്.
ആഹ് പിന്നെ രാത്രി ആവണോ.
നിങ്ങള് വേറെയെന്തു ജോലി ചെയ്യുന്നുണ്ടോ വീട്ടില്?
ഇല്ല ഇല്ല വീട്ടിലെന്നെയെള്ളു വേറെ പണികളൊന്നു ഇല്ല
ഏഹ് എന്തെലും നോക്ക്ന്ന്ണ്ടോ? താല്പര്യം ഉണ്ടോ?
താൽപ്പെര്യം ച്ചാ ആഹ് അത് ഇപ്പ പത്താം ക്ലാ സെ ഒള്ളു
അതെ അതെ അതെ വീട്ടിൽ ഇങ്ങനെ വെറ്തെ ഇര് ക്കെല്ലായിരിക്കും ലെ
ഉം
പണിയെന്നെ ഇണ്ടാവും ലെ വീട്ടിൽ ഇള്ള പണിയെന്നെ ഇട്ത്താൽ റെസ്റ്റ് ഇട് ക്കാള്ള നേരും ഇണ്ടാവു
ഉം അതൊന്ന് ഇത് റെസ് ത്തെട്ക്കുമ്പോത്തിന് പിന്നെ ഓൽ വെരാനായി
വെരാനായി അത് നോക്കണം പൊർത്തൊക്കെ യാത്രയൊക്കെ ചെയ്യാറുണ്ടോ?
യാത്ര ആഹ് അത്യാവ്ശൊക്കെ അഹ് ഉം
നിങ്ങെളെ വീട്ടിൽ നിങ്ങെളും ഭർത്താവും കുട്ടികെളും ആണോ ഉള്ളെ?
ആഹ് ഞങ്ങഅഞ്ചാളാ തറവാട് ഇവടെ അട്ത്തന്നെണ്
അതെ
തറവാട്ടില് എല്ലാരുണ്ട് ഉപ്പ ഉമ്മീം മ്മള് എളച്ഛനും എളേച്ചിഒക്കെണ്ട് എല്ലാരുണ്ട് മക്കള്ണ്ട്
അഹ് ആഹ്
പിന്നവ്ടെട്ത്തൊക്കെ വീടുകള്ണ്ട്
അവിടേക്കൊക്കെ പോവൽണ്ടോ
ഓഹ് അയൽവാസി സലൊക്കെ ഇവടണ്ട് ഇഷ്ടംപോല പ്പൊറംഇപ്പറൊക്കെ
അതെ ആയൽവാസികളുള്ളതൊക്കെ നല്ലൊരു കാര്യാണല്ലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയീ ഇൻക്ക് വർത്താനം പറയാനും ത് നല്ല കാര്യാണല്ലോ
ഓ അൽവാസികളൊക്കെ ഉണ്ട് ദൂരൊന്ന പോവണ്ട
ആ
ഉ റോഡ് ഉണ്ട് മുറ്റത്ത്റങ്ങിയാല് മെയിൻ റോഡ് അല്ലെങ്കിലും പോക്കറ്റ് റോഡുണ്ട്
ആ ആ
മ്
അടുത്ത തന്നൊണോ നിങ്ങള് സാധനമൊക്കെ മേടിക്കാൻുന്ന ടൗൺ ഒക്കെ ഉണ്ടോ അടുത്ത്
ഓ ടൗണിണ്ട് നമ്മൾ നടന്ന് പോവാനേള്ളു
അതെഹ
വണ്ടിമേ പോണൽക്ക് പോവാ
ആ നിങ്ങൾ വണ്ടിയൊക്കെ ഒടിക്കോ
ഞാനൊട്ടൂല
അതെ
ആ അല്ല അല്ലെങ്കില് സ്കൂളൊക്കെ മക്കള് നടന്നിട്ടാ പോവ്വാ
ഏ സ്കൂൾ അടുത്താണോ നടന്ന് പോവാാൻ മാത്രം ത്രോള്ളു
ഒര് പത്ത് ഇരുപത് മിനിറ്റൊക്കെ നടക്കാനേ ഒള്ളു വണ്ടീമേ പോണേൽ കാണാൻ വണ്ടിമേല് പോകേ ചെയ്യും നടുമ്പോ ഒരു കൊറച്ച് നേരണ്ടാവും
അതെ ആ അങ്ങനെ ആകുമ്പ സുഖണല്ലോ
പിന്നെ വൈകുന്നേരം വിട്ടാ പിന്നെ ഉം മക് ഓലപ്പ പോയി കൊണ്ട്വരും രാവിലെ പിന്നെ പണിക്കൊമ്പോ കയൂല
പറ്റല്ണ്ടാവില്ല ഒറ്റക്ക്
ഇവിടെ പിന്നെ നടന്ന പോവാ രാവിലെ
ആ എന്നാ ഓക്കേ ട്ടോ
ആ ആ എന്നാ ശരി